ഹലോ
കേക്കാമോ
ആഹ കേക്കാം നിങ്ങൾക്കോ
ആഹ കേക്കാം കേക്കാം പറഞ്ഞോ
കേൾക്കാൻ പറ്റുന്നുണ്ടോ
ആഹ കേൾക്കാൻ പറ്റുന്നുണ്ട്
എന്തൊക്കെ വിശേഷങ്ങൾ
വിശേഷം എന്നാ എങ്ങനെയൊക്കെ പോകുന്നു അവിടെയോ
ഉം സുഖായിട്ട് പോകുന്നു
ആണോ കാപ്പിയൊക്കെ കൊടുത്തോ ആഹ കഴിച്ചു കഴിച്ചു
എന്താ സ്പെഷ്യൽ
സ്പെഷ്യനായിരുന്നുല്ലായിരുന്നു പുട്ടും പഴവമായിരുന്നു അവിടെയോ
ഉ ഇവിടെ ചപ്പാത്തി മുട്ടക്കറി
ആണോ ആഹാ ഉം ആഹ ഇഷ്ടോ ഇഷ്ടോ വല്ലിയ കുഴപ്പില്ല ചപ്പാത്തിയ ഓക്കെ അതേ എനിക്കങ്ങനെ ക്ക് ഇടിഅപ്പം ഒക്കെ ഇഷ്ടം ഇടിയപ്പം ആപ്പ ഓക്കെ അഷ്ട ആഹ ഉ മാരീഡ ആണോ അതോ അതെ അതെ അതെ ആ കുട്ടികളൊക്കെ ഉണ്ടോ
അതെ
കു കുട്ടികൾ ഉണ്ടോന്ന്
ഇല്ലല്ല
ആഹ് ന്യൂ മാരീഡാണോ ആ ജോലിയൊക്ക ക്ക എങ്ങനെ കഴിഞ്ഞുവാരുന്നു ഉം അവിടെയോ ഉച്ചക്ക് മീൻ മേടിച്ചായിുന്നോ ഇപ്പൊ അത്
ആഹ്
വെക്കണ ഇനി
ആഹ്
ഉം
മീൻ എന്ത് മീനാ
ഏ എന്ത് വാരുന്നു ഒരു മറ്റേ അയലയില്ലേ അയല അതിന്റെ വലിയ മീൻ അയിലെ ആ അതെ ഉം അവിടെയും എന്ന സ്പെഷ്യല് എനിക്ക് അങ്ങനെ വലിയ മീനൊക്കെ ഇഷ്ടാ ഈ കേര ചൂര അതൊക്കെ ഇല്ലേ അത് കൂട്ടൊക്കെ ഇഷ്ട
ഉം
ഉം അവിടെ എന്താ സ്പെഷ്യല് എനിക്ക് ബീഫാ കൊറച്ചുകൂടി ഇഷ്ടം ബീഫ് അല്ലേ ബീഫിനോട കൊറച്ചുകൂടി ഇഷ്ടംന്ന് ഉം ഞാൻ പറയന്ന കേക്കുന്നില്ലേ വിട്ട് വിട്ട് കേ ക്കുന്ന പോലെ റേഞ്ച് പ്രശ്നം ഉണ്ടോ എന്തോ
ഓ അതേപോലൻ
ഹലോ ആ ബീഫാ കൊറച്ച് കൂടെ ഇഷ്ടം ഉം ഉം
ഉം എല്ലാരും കഴിക്കുവോ ബീഫ് എല്ലാരും
എന്തോ എല്ലാരും കഴി ക്കേല്ല ഇവ് വടെ പലർക്കും പല ഇഷ്ട ബീഫ് ചിക്ക് അങ്ങനെ എല്ലാ ഇഷ്ടവില്ല കൊറച്ചു പേര് കൂട്ടും കൊറച്ചു പേര് കഴിക്ക്യേല്ലാ അങ്ങനെയൊക്കെയാ ഉം അവിടോ എന്നാ സ്പെഷ്യല്
ഒന്നുവില്ല ചോർ
ആ ആണോ ഉം വീട്ടില് ആരൊക്കെയുണ്ട്
എല്ലാരും ഒണ്ട്
വീട്ടിൽ ആഹാ ഉം ആ പിന്നെ ഇവിടെയുണ്ട് എല്ലാരും അമ്മേം ഏ ഹസ്ബൻഡ് ഒരു കുട്ടിയുണ്ട് അവ മോളുണ്ടേ എൽ കെ ജിയിലാ പഠിക്കുന്നെ
അടുത്ത് തന്നെയാണോ സ്കൂള്
ആ കൊറച്ചഫ് ത്ത് പോണം ആ സ്കൂൾ ബസ്സൊണ്ട് അപ്പൊ അതിന് കയറ്റി വിടും പിന്നെ രാവിലെ ട്ടേ മുക്കാലൊക്കെ ആകുമ്പോ പോകണം വൈകിട്ട് മൂന്ന് മണിയൊക്കെ ആവുമ്പോ വരും
ആഹ് കു ട്ടീ ലെഞ്ച് കൊണ്ടോവുല്ലേ
ലെഞ്ച് കൊണ്ടോവണ്ട സ്നാക്സ് എന്തെങ്കിലും പതിനൊന്ന് മണി ക്ക് കഴിക്കാൻ കൊടുക്കണം അവിടെ ചോറുണ്ട് ഉച്ചക്ക് ലെഞ്ചുണ്ട് അപ്പൊ പിന്നെ ആ അത് കൊടുത്തുവിടണ്ട അപ്പൊ പതിനൊന്ന് മണിക്കത്തേക്ക് എന്തേലും സ്നാക്സ് കൊടു എന്തോ ആ അവിടന്ന് ഉണ്ട് അവിടെ ഫുഡ് ഉണ്ട് അപ്പൊ അത് ആ് അവിടെ ഫുഡ് ഉണ്ട് അപ്പൊ നമ്മൾ കൊടുത്തു വിടണ്ടന്ന് അവര് പറഞ്ഞേക്കുവ അല്ലെങ്കി കൊടുത്തു വിടാന്നോർത്തേന്നെ അപ്പൊ പതിനൊന്ന് മണിക്കത്തേക്കുള്ള എന്തേലും സ്നാക്സ് കൊടുത്താ മതിന്ന് പറയും അപ്പൊ അതെന്തേലും ഇങ്ങനെ
സിബി എസ് സി ആണോ സി ബിഎസ് ഇ ആണോ അതോ ഗവൺമെന്റ് സ്കൂളോ
ഗവൺമെന്റിന്റെയാ
അത് നല്ലത്
ഉം അപ്പ അങ്ങനെ ആ അതെ ഫീസും അതെ ഇതിനും അങ്ങനെ ഫീസ് കൊറവൊന്നുല്ല യൂണിഫോമിനും പുതകം ആ യൂണിഫോം പുതകത്തിന്റെ ഒക്കെ ഇവിടെ ഫീസ് കൊട ക്കണം പക്ഷെ സി ബി ഗവൺമെന്റ് സി ബി എസ് സി അപേക്ഷിച്ച് കൊറവാണ് കുറച്ചുകൂടെ ഫീസ് കൊറവാണ് അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെന്നേള്ളൂ ആഹ് അതെ പഠിക്കുമെങ്കിൽ നമ്മൾ എവിടെ വിട്ടാലും പഠിച്ചോളു എന്തോ ആഹ് അതെ അതെ ഉം അവിടെ നമ്മുടെ അതെ അതെ നമുക്കും കുട്ടികളുണ്ടോ അതോ
ഇല്ലല്ല
ആഹ് അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരിനാളായില്ല
ഇ
മാരേജ് കഴിഞ്ഞിട്ട് ഒ ഒത്തിരനാൾ ആയില്ലേന്ന്പ്പം ചയ്തളോ
ഇല്ല ഇല്ല രണ്ടു മാസം
ഹസ്ബൻ്റിനട്
ഇവിടെല്ല പൊറത്താ പൊറത്ത
പൊറത്താണല്ലേ ആഹ് ഓക്കെ ഓക്കെ ഉം നമ്മടെ വീട്ടിൽ ആരൊക്കെയ്ണ്ട് ആ സഹോദരങ്ങളുണ്ടോ
ഇവിടെ എല്ലാരും ഇൻ ല്ല
അല്ലടാ സഹോദരനുണ്ടോ നിൻ
ഞാൻ
ആണോ ഏറ്റവും ഇളയാളാണോ അത ഏറ്റു മൂ ത്ത ആളാണോ ഇയാള്
രടാമ
ഉം ആഹ് ആഹ് ഹാ ഹാ മൂത്താൾ എ എന്നാ അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞോ
ഉം ഒരാളത് കഴിഞ്ഞിട്ടുണ്ട്
പിന്നെ വെള്ളൊ ഒക്കെ ഉണ്ടോ നമുക്ക് ആവശ്യത്തി ആണോ ആഹാ വെള്ളമൊക്കെ ഉണ്ടോ നമുക്ക് ആഹ് എന്തോ ആ ആ വിടെ മഴയുണ്ടോന്നോ ആ മഴ ഇന്നലെ പെയ്തായിരുന്നു ഇന്നിപ്പോ നല്ല നല്ല തെളിഞ്ഞു നിക്കും ഇനി ചിലപ്പോ കുറച്ച്കഴിയുമ്പോ പെയ്യുവായിരിക്കും
ആഹ് കൊറച്ച കഴുമ്പോ ചിലപ്പോ നല്ല വെയില് വരുന്ന സമയത്ത് ത്താവും മഴ അങ്ങിട്ട് നല്ല രീതിയില് പെയ്യ കുട്ടിക്ക് വാശിയൊക്കെ ഉണ്ട് സ്കൂളിൽ പോവാനേ കുട്ടിക്ക്
കൊഴപ്പൊന്നു അവൾ പൊ കോളും പിന്നെ പോയിട്ട് വന്നിട്ട് പിന്നെ അവിടെ സ്കൂളില വിശേഷങ്ങൾ കുറച്ചില്ല വൈകിട്ട് വരുമ്പോ അങ്ങനെ പ്രശ്നൊന്നുമില്ല ഇന്നുണ്ടോ സ്കൂൾ ഉണ്ടോന്ന് ചോദിച്ചോണ്ടേ എണീക്കുന്നേ ആ വർത്താനം ഭയങ്കരമായിട്ട് പറഞ്ഞോളൂ രാവിലെ എണീക്കുന്നുന്നത് സ്കൂൾ ഉ ആഹ് നല്ലവണ്ണം ശരി ഭയങ്കര വായാടിയാ
ആഹ് ആ
ഉം അപ്പം രാവിലെ എണീക്കുന്നത് ചോദിക്കുന്നു സ്കൂൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച എന്തോ
ആ ആ ഒരു നല്ല നല്ല മൈൻഡാകും പോവാനല്ലേ
ആഹ് അതുകൊണ്ട് കൊഴപ്പൊന്നുല്ല പോകുന്നേനൊന്നും
ഉ അല്ല ചെല കുട്ടികൾക്ക് ചേലോൽക് ഇഷ്ടംണ്ടാവില്ല സ്കൂള് പോണത്
അതെ അതെ അതെ ചിലരെ
ചില മക്കൾക്ക് ഭയങ്കര ദേഷ്യം
അതെ അതെ അതെ അതെ
സ്കൂളുന്നൊക്കെ പറയുന്നത്
അതെ അതെ അതെ പോമ്പം പോവാൻ മടിയാ രാവിലെ എണീക്കുന്നെ കരഞ്ഞോ ണ്ടയിരിക്കുവല്ലോ
ആ അതെ
ആ നമ്മൾ എന്തേലും വർക്ക് ചെയ്യുന്നുണ്ടോ അതോ
ആ ഇണ്ടിണ്ട് അതെല്ലാം ഉണ്ട്
ആ ആ
അങ്ങനെ അത് അതിന്റെട്ട് പ്രശ് ന്നുല്ല
ആ ആ
ഉം ഇനി ഉച്ചക്കെക്ക് എന്താ എന്ത് ആ ഓഹ് മാങ്ങ എന്തോരം മാങ്ങയാർന്നു
ആണോ ഇവിടെ മാങ്ങ കുറവാ ഞങ്ങൾ പുറത്തുന്ന് കൂടുതലും മേടിക്കുവ ചെയ്യുന്നേ
ആ ആ ഇവിടൊക്കെ നല്ല ഇഷ്ടം പോലുണ്ട് മാങ്ങ ചക്ക
മ്
ഫുള്ള് എല്ലാരും എല്ലാരും ഫുള്ള് മാമ്പഴ പുളുശ്ശേരി അങ്ങനെ ഓരോ സംഭവങ്ങൾ ഇണ്ടാക്കുല്ലോ
ആ അതെ അതെ ഇത് കണ്ട് അത് കൂട്ട് ഉണ്ടെങ്കി പിന്നെ കുറേ നാളത്തേക്ക് അതിൻ്റെ എന്തേലുവൊക്കെ പരിപാടികളായിരിക്കുവല്ലോ
അതെ മാം മാമ്പഴ പുളിശ്ശേരി മാങ്ങാ ജ്യൂസ് വിരുന്നേരൊക്കെ വന്ന മാം മാങ്ങ എന്തൊക്കെയോ ഉണ്ടാക്കാ സ്റ്റിക്കി റൈസ് മാങ്കോ സ്റ്റിക്കി റൈസ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോ
ആ അതെ അതെ അ
മാങ്കോ ഐസ്ക്രീംമും പുഡിങ് പായസം അങ്ങനൊക്കെ മാങ്കോ സ്റ്റിക്കി റൈസ് കഴിച്ചിട്ടുണ്ടോ
എന്തോ
മാങ്കോ സ്റ്റിക്കി റൈസ് കഴിച്ചിട്ടുണ്ടോ
ആ ഇല്ലില്ലില്ല നമ്മൾ മേടിച്ചിട്ട് കഴിക്കല്ലേ ഉള്ളു വീട്ടില് അങ്ങനെ ഇതാക്കുന്നില്ലല്ലോ
ഉം ഇഷ്ടെല്ല അങ്ങെനെ സ്പെഷ്യൽ ഫുഡ് ഒക്കെ ഇണ്ടാക്ക്ണെത്
ആ ഇഷ്ടാ ഇഷ്ടവാ ഏഹ് ചെല സമയൊക്കെ ഉണ്ടാക്കും ചെല സമയം മടിയായിരിക്കും
ആഹ് ആഹ് അങ്ങെനെ ഉം
അങ്ങെനെ
ത്ത് എങ്ങെനെ പുഴ, കുളം അങ്ങനെ ഒക്കെ ഇണ്ടോ?
ആ നമുക്ക് സ്വന്തമായിട്ട് ഇതുണ്ടേ കെണറും കൊളവും ഒക്കെ ഉണ്ട് പിന്നെ തോടുണ്ട് ഇനി ഇവിടെ പൊതുവെ കൃഷിയൊക്കെ ആയിട്ട് ഏ ല്ലാം കുരുമുളക് ഒക്കെയാ
ആ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടാവല്ലോ പറമ്പിലൂടെക്കെ നടക്കാനൊക്കെ
ആ അതെ അതെ അതെ അതെ
ഉം അങ്ങനൊക്കെ
എന്തോ
ഇനി രാത്രിക്കൊക്കെ എന്താ ചപ്പാത്തിയാണോ അതോ
രാത്രി എന്തായാലും ഇവിടെ കൂടുതലും ചോറ് ക്കെ കഴിക്കുന്നേ ഞാൻ പിന്നെ രാത്രി ഇങ്ങെനെ ഫുഡ് ചെപ്പഴൊക്കെ കഴിക്കാറുള്ളൂ അങ്ങനെ രാത്രി ഫുഡ് കഴിപ്പ് കൊറവാണ്
ആ അത് എന്റെയാ ഡയറ്റിലാണോ
ആ ഡയറ്റ് അങ്ങനെയല്ല പൊതുവേ ഞാൻ കുറച്ച് കഴിക്കാറുള്ളൂ അതുകൊണ്ട് ചെലപ്പോ അല്ലെങ്കി ഇതുപോലെ എന്തേലും ച പ്പാത്തി എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കും ഇതീ നേരത്തെ ചായ ചായയെക്കെയെ ചായ സ്നാക്സ് എന്തേലുമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വെശക്കേല്ല അപ്പോ പിന്നെ കഴിപ്പ് കുറവായിരിക്കും ഉം